ഹലോ.
കേൾക്കാം. ആഹ് കേൾക്കാൻ പറ്റ്ല്ലേ.
ആഹ് കേൾക്കാമ്മോളെ. കേൾക്കാം കേൾക്കാം ഇപ്പൊ കേൾക്കുന്നുണ്ട്. നന്നായിട്ട് കേൾക്കു പിന്നെ ഇടയ്ക്ക്‌ ഒരു ഡിസ്റ്റർബൻസ് വന്ന് ആ പറഞ്ഞോ മോളെ
ആഹ് ആഹ് ആണല്ലേ ആഹ് ഉച്ചക്ക്‌ഭക്ഷണം കഴിക്കാൻ പോവോ ഹലോ
ആഹ് കേക്കാ മോളെ പറഞ്ഞോ പറഞ്ഞോ
അല്ല ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണോ അതൊ കൊണ്ടോരാണോ ചെയ്യുന്നേന്ന്
സാധാരണ നമ്മുടെ ഈ ഇവിടുത്തെ ടൈം എന്ന് പറയുന്ന ഏഴ് തൊട്ട് ഏഴേ മുക്കാൽ വരെയാണേ ഏഹ് എന്ന് വെച്ചാ കളക്ഷൻ ടൈ മോക്കറിയാമോ ഈ ക്ഷീര സംഘം ക്ഷീര സംഘത്തെ നമ്മള് നാല് ആൾക്കാർ കൊണ്ടുവരും ആഹ് ക്ഷീരസഘം നമ്മുടെ മിൽമ ഇതിന്റെ ആണ് ഓരോ ഓരോ സംഘങ്ങളുണ്ട് എന്ന് വെച്ചാ പാല് കൊണ്ടുവരുന്നടം പ്പവിടെ നമ്മുടെ ആ ഭാഗത്തുള്ള കർഷകരെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ലോക്കൽ സയിൻ എന്ന് പറഞ്ഞാ ആൾക്കാര് പാല് മേടിക്കാനും വരും ബാക്കിയുള്ള പാല് നമ്മള് മിൽമക്ക് അയച്ചു കൊടുക്കും
ഈ സോ
അങ്ങനെയാണ് ഒരു ക്ഷീരസ ആഹ് അത് തന്നെ താങ്കൾ നിങ്ങള് സൊസൈറ്റിന്നാ പറയുന്നേ ഇല്ലേ ആഹ് മിൽമ സൊസൈറ്റി ആഹ് അടുത്തുണ്ടോ മിൽമ സൊസൈ റ്റിയൊണ്ടോ അടു
ഇവിടെ ആഹ് കൊറച്ചടുത്തുണ്ട്
ഉം ആ അപ്പൊ ഞങ്ങ ക്ക്‌ ഞങ്ങളെ ടൈം എന്ന് പറയുന്ന ഏഴ് തൊട്ടേഏഴ് മുക്കാൽ പക്ഷെ എനിക്കിന്ന് കുറെ സമയം ഇരിക്കണമായിരുന്നു ഇവിടെ അപ്പൊ അത് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാന് ഇങ്ങനെ അങ്ങ് ഇരുന്നത അല്ലെങ്കി എനിക്കൊരു ഒമ്പത് മണിയാകുമ്പോ ഞാനങ് പോകും കഴിയഎല്ലാം ക്യാഷ് ബുക്ക് കമ്പ്യൂട്ടറിൽ എന്റർ ചെയ്യാനുള്ള പിന്നെ ക്യാഷ് ക്ലിയർ ചെയ്യണം എല്ലാം ചെയ്തിട്ട് ഞാനങ്ങ് പോകും പോയിട്ട് പിന്നെ ഞാൻ അല്ല മോളെ പരിപാടിന്ന് പറയാൻ സ ത്യത്തില് ഇത് ജോലിയൊണ്ട് എന്നിട്ട് പിന്നെ നാല് തൊട്ട് പിന്നെ നാലേ മുക്കാല് വരെ അതൊരു മൂന്നര ആവുമ്പം വരും ഉദയാവുമ്പം വന്നു ഒത്തിരി ഉണ്ട് മോളെ ഇതിനകത്ത് മീറ്റിങ്ങുകളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് കുറെ കാര്യങ്ങളു ണ്ട് ചെയ്യാൻ നോക്കുമ്പോ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് അതിന്റതായിട്ടുള്ള ആ ഉണ്ട് ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തവരമായിട്ടുള്ളരു ജോലിയാ കുഴപ്പവില്ലന്നേ ഉള്ളൂ പിന്നെഞാനിപ്പ ഇവിടെയറിട്ട് മൂന്ന് വർഷം ആയതെള്ളൂ ഞാൻ പെർമെന്റ്
പിന്നെ വരാല്ല വീട്ടിലോട്ട്
ആഹ് പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്വാതന്ത്ര്യം ചെയ്യാം എന്ന് വെച്ചാ നമുക്കിപ്പം ഒരു ജോലിക്ക് ചെന്നിരിക്കുന്ന പോലുള്ള ഫുൾ ടൈം ഒന്നും ഇരിക്കണ്ട അതിന്റേതായിട്ടുള്ള കുറെ ഫ്രീഡം ഉണ്ട് അത്രയൊക്കെ ഉള്ളൂ ആഹ് എപ്പഴാലും അതിന്റേതായിട്ടുള്ളേ അത്രയൊക്കെ ഉള്ളൂ ഞാനിപ്പം കേറിയിട്ട് രണ്ട് മൂന്ന് വർഷം ആയതെ ഉള്ളൂ പക്ഷെ ഞാൻ പർമനന്റ് ഒന്നും അല്ല നേരത്തെ ഞാൻ ജോലി വേറെ ചെയ്തോണ്ടിരുന്നതാ അപ്പൊ അത് കാരണം ഇങ്ങനെയൊക്കെ കിട്ടിയപ്പം വന്നു ഇനിയിപ്പ അറിയത്തില്ല ഇപ്പായി ഇവിടെ ഡിഗ്രി ഇതന്ന് വെച്ചാ ഇപ്പൊ ആ ഒരു കൊമേഴ്സുകാരെ മാത്രേ എടുക്കത്തുള്ളൂ അങ്ങനെ ക്കെയുള്ളകൊറേ ഇപ്പം കൊറെ നിബന്ധനകൾ വന്നിട്ടുണ്ട് കൊമേഴ്സും ഏഹ് മോളെ ഇതിപ്പം നമ്മുടെ വ്യാപാര വ്യവസായ സംഘവാ ഗവൺമെന്റിന്റെന്ന് പറഞ്ഞ ത് സാധാരണ ആപ്കോഴ്സ ഒക്കെയാണെ അവർക്ക് നല്ല സാലറിയൊക്കെ വരും അത് സംഘങ്ങളുടെ വലിപ്പം അനുസരിച്ചാ ഏത് വെച്ചാ പത്തും ആയിരവും ലിറ്റർ വരുന്ന സംഘങ്ങളുണ്ട് അപ്പൊ അവിടെ ഇരിക്കുന്ന സെക്രട്ടറിക്ക്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാലറി ആയിരിക്കും അ നമ്മടേതൊക്കെ പറ ചെറിയ ചെറിയ ചെറിയ സംഘങ്ങളല്ലേ അതിനൊക്കതായിട്ടുള്ള വലിയ സാലറി കാണത്തില്ല അങ്ങനെ ഇപ്പൊ ഇപ്പ പക്ഷെ ഇവിടെ ഇപ്പ എല്ലാം കൊമേഴ്സ് ആകി കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കേ പറ്റത്തുള്ളൂ എന്നുള്ളതൊക്കെ ആക്കി ഓപ്പറേഷൻ വേണം അങ്ങനെയൊക്കെ ഞാന് ബോട്ടണിയ അപ്പ അന്നും അങ്ങനെ ഒരു പിന്നെ അങ്ങനെ കേറിയിരുന്നോ പിന്നെ സംഘത്തിന്റെ ഇപ്പൊ ഒരു ഒരു പെർമനന്റ് ആായിട്ട ഒരു ഒരാളെ ഇരുത്തണമെങ്കിൽ സംഘ ത്തിന് അതിന്റേതായിട്ടുള്ള കൊടുക്കാനുള്ള ഇത് വേണം അവർക്കെല്ലാം പി എഫ് കാര്യങ്ങള എല്ലാം വരുന്നുണ്ട് അതുകൂടെ കൊടുക്കാനുള്ള സാമ്പത്തിക കൃം വേണം അപ്പ അല്ലാത്ത സംഘങ്ങളൊക്കെ ഇതുപോലെ ആ അതെ അങ്ങനെ ആ അപ്പൊ അവർക്കന്ന് പറഞ്ഞാ അവർക്ക് ടെസ്റ്റ് ഉണ്ട് മോളെ ടെസ്റ്റും കാര്ങ്ങളും ഉണ്ട് അവരൊ ടെസ്റ്റ ഒക്കെ എഴുതി പാസകുമ്പോഴ ആ ഇവിടെ അങ്ങനെങ്ങ കണ്ട എടുക്കാനാന്ന് പറയുന്നത്
ഹലോ കേൾക്കാൻ പറ്റണ്ടോ ഹലോ കേൾക്കാൻ പറ്റണ്ടോ ചേച്ചി
നെല്ല
ആ ആ കേക്ക ചീച്ചിന്റെ ഇടക്ക് പ്രീ കഞ്ഞുണ്ടോ
ആ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്ല്ലയോ എന്താന്ന അറിയത്തില്ല ആഹ എന്താന്നറിയത്തില്ല മോളെ ഒന്ന അറ
ആഹ എൻ്റെ ഫുള് റേഞ്ച് കാണിക്കണ ചേച്ചിത് ഇപ്പോഴും പോയി ഹലോ
എന്താ പരിപാടി വീടി
ഹലോ
കോള് ഇടക്ക് കോള് കേറി വരുമ്പോ അതിന്റെ റേഞ്ച് പോതാ അ അതുകൊണ്ട ഉ
പിന്നെ വേറെ ഉച്ചക്കത്തേക്ക് എന്താപ്പ ഇണ്ടാക്കണ കൊച്ച് വീട്ടിലുണ്ടാ
ഉച്ചക്കും അവിടെ ഞാൻ ചോറെല്ലാം വെച്ചിട്ടാണ് വരുന്നത് രാവിലെ ഞാന് രാവിലെ ചോറൊെ അപ്പ ആര്യ ഹസ്ബൻഡ് ഇവിടെ ഞങ്ങള്ൾ ഇപ്പ ഇവിടെത്തെ കടയ ഞങ്ങൾക്കുണ്ട് അപ്പൊ രാവിലെ ചോറെല്ലാം വെച്ചിട്ടാ വരുന്നത് ചോറും പിന്നെ രാവിലത്തേക്ക ഉള്ളത് പിന്നെ ഞാൻ ഇപ്പ അവനിപ്പോ അവിടെ ഉള്ളതുകൊണ്ട് അവന് ചൂടോടൊക്കെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോവും. അല്ലെങ്കി അവിടെ കാണും. ദോശയോ ചമ്മന്തിയോ അവന് എടുത്ത് കഴിച്ചോളും. ഇല്ല ഇത്രേ ഇതിപ്പ ഇത്ര താമ സിക്കത്തില്ല മോളേ. ഞാൻ ഒരിക്കലും ഇത്രയും താമസിക്കത്തില്ല. ഞാൻ ഒരു ഒമ്പത് മണിയാകുമ്പോൾ പോകും. അല്ലാ എ അല്ലെങ്കി മറ്റേന്ന് പറഞ്ഞാ രാവിലെ ഞാൻ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേറ്റെല്ലാം റെഡിയാക്കിട്ടെന്നെ ഹസ്ബൻ്റ് എല്ലാം ചോറു എല്ലാം റെഡിയാക്കി പുള്ളി തന്നെ എല്ലാം എടുത്തോണ്ട് പൊക്കോളും. നമ്മള് കെട്ടിയൊന്നും കൊടു അത് പുള്ളി തന്നെ എല്ലാം എടുത്തോണ്ട് പൊക്കോളും. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാ അത് ഇരുന്നത്.
ആഹ് അതെ എളുപ്പാ. പക്ഷെ അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ടേ പണിയൊക്കെ തീർക്കാൻ.
രാവിലെ ഒത്തിരിയൊന്നും നേരത്തെ എഴുന്നേക്കത്തില്ല മോളെ. ഞാനൊരു അഞ്ചര ആവുമ്പഴേ എഴുന്നേൽക്കത്തുള്ളൂ. അപ്പൊ ഒരു കാര്യമുണ്ട്. ചോറ് എല്ലാം റെഡി ആയിരിക്കും. ചോറ് തലേ ദിവസമേ എല്ലാം റെഡിയാക്കി വച്ചേക്കും. പിന്നെ ചെറുതാ ഒന്നു ചൂടാക്കിയാൽ മതിയല്ലോ. പിന്നെ പിന്നെ തൈര് ഇപ്പ ആഹ് മോര് കറി കാണും. ഇപ്പൊ എല്ലാം പൊതിക്കൂട്ടാൻ പോലെ. മോര് കറിയായിരിക്കും. പിന്നാ ഒരു മീൻ വറക്കും. പിന്നല്ലേ ഒരു മൊട്ട പൊരിക്കും. പിന്നെ ഈ മറ്റേ മെഴുക്കുവരട്ടി ഒണ്ടല്ലോ നമ്മള് അല്ലെ തോരനൊള്ളത്. അതെല്ലാം ഒന്ന് ചൂടാ ക്കി തലേവസക്കെ ഞാൻ റെഡിയാക്കിയെല്ലാം വെച്ചേക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ്വര് വെല്ല ദോശ ചുട്ടു. അത്രയൊക്കെ ഉള്ളൂ. വല്യ ആളല്ലല്ലോ ഒത്തിരി ആൾക്കാരില്ലല്ലോ വീട്ടില്. പിന്നെതക്കെ എനിക്ക് കുക്കിംഗൊക്കെ എനിക്ക് സ്പീഡാ. കുക്കിംഗ് ഒക്കെ ഞാൻ ചടപടേന്നൊക്കെ ചെയ്യും. എല്ലാ സ്പീഡാ. ഉം കുക്കിംഗ് ഒക്കെ ഇച്ചിരി കുക്കിംഗിലൊക്കെ ഇച്ചിരി താല്പര്യൊള്ള ആളാ.
അപ്പൊ അതോണ്ട് വേം തീരും. ആഹ്
ആഹ് അതുകൊണ്ട് അങ്ങനൊന്നും വല്യതായിട്ടൊന്നും വേസ്റ്റാവത്തില്ല. സമയങ്ങളൊത്തിരി പിന്നീ പാത്രം കഴുകലാണ് മോളെ വയ്യാത്തത്. നമ്മളെല്ലാം ചെയ്യാ. പാത്രം ഒന്നു കഴുകാനാണ് ബുദ്ധിമുട്ടാ ഈയ്യോ. മനുഷ്യന്റെ പിന്നെ അന്നേരം അന്നേരം ഇല്ലീ പറഞ്ഞോല് അവനോ അവന് കുഞ്ഞിലേ ചെയ്യു വായിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യത്തില്ല. അവന് ഡ്ര ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ അവൻ വേണെ അവ കെടക്കുന്നെടുത്ത് തന്നെ കൊണ്ട് നമ്മള് വേണെ അവന് ഇപ്പ ഫോണല്ലേ പിള്ളേർക്കെല്ലാം ഫോണാണല്ലോ. അതല്ലേ ഈ വരുന്ന പ്രശ്നം. നിങ്ങള് ആഹ് മോളുവൊക്കെ ആ ഒരു ഏജായിരിക്കുവല്ലോ. എല്ലാം ഈ പിള്ളേർക്കെല്ലാം ഫോണിന്റെ പരിപാടി. ആഹ് പഴയ ഇതൊക്കെ മാറി. പണ്ട് എനിക്കിപ്പ അറിയാം അവനാ കോവിഡ് വന്ന സമയത്ത് അവന് ഒൻപതാം ക്ലാസ്സിലാ. അന്നവന് ആഹ് പിന്നെ എനിക്ക് എനക്കൊരിച്ചിരി ഇതായിരുന്നു. ആഹ് അവനെനിക്ക് എന്തെല്ലാം ആഹ് കൊണ്ടത്തരുവാരുന്നെന്നറിയാവോ. വച്ച് ചായ ഇട്ടു തരും. കൊച്ചു കൊച്ച്. ചായ അത് ഇത് എല്ലാം വയ്യാഴികേല്. പക്ഷെ ഇപ്പൊ അവനോട് എനിക്ക് പാനിയാന്ന് പറഞ്ഞാ കഴിഞ്ഞ അവൻ ഒണ്ടാക്കിയെ ച്ച മൈൻ്റ് ചെയ്യത്തില്ല പിള്ളേര്. അത് പ്രായത്തിൻ്റെ ആയിരിക്കും. അവരൊന്നും ഒണ്ടാക്കത്തൊന്നുല്ല. അവരൊണ്ടാക്കത്തുല്ല
ഫോൺ കൊണ്ടുവന്നാ ചേയ്ഞ്ചാ അത്.
ആഹ് എന്തോ മോളെ എന്തോ വ്യത്യാസങ്ങളായെന്നറിയാം. എല്ലാം വ്യത്യാസങ്ങളായി. പാത്രം കഴുകി പക്ഷെ മൂത്താള് പാത്രം ഒക്കെ കഴുകും കേട്ടോ. അവനിപ്പോഴും അത് അവിടെ പോയി അവന് അവന്റെ പാത്രം ആരെയും കൊണ്ടും കഴിയിപ്പിക്കത്തില്ല. അത് നല്ലൊരു ശീലാ സത്യത്തി. അവൻ കഴിച്ച പാത്രം അവൻ നന്നായിട്ട് കഴുകി വെക്കും. അവനവിടെ അവന്റെ പാ അവൻ പറയുന്നെ നമ്മള് കഴിക്കുന്ന പാത്രം നമ്മള് കഴുകി വെക്കുക. അത് സത്യത്തി നല്ല ച്ചാ മറ്റുള്ളവരെ നമ്മള് കഴിച്ച പാത്രം എന്തിനാണ് നമ്മള് മറ്റുള്ളവരെക്കൊണ്ട് കഴുകിപ്പിക്കുന്നേന്ന് പറയും. അത് നല്ലൊരു ഡിസിഷനാ. സാധാരണ ചെല പിള്ളേർക്ക് ഇല്ലാത്ത ഒരിതാണ്. പിന്നെ രണ്ടു പേരും പിന്നെ വേസ് റ്റാകത്തില്ല ഈ രണ്ട് സാ സാധനങ്ങൾ എന്താ ക്ലീനാക്കി പാത്രം തരും അങ്ങനൊക്കെ ഉണ്ട്. കൊറച്ച് നല്ല ശീലങ്ങളൊക്കെ ഒണ്ട് ഏഹ്.
കൊറച്ച് വെശം എവിടയോ ണ്ട്.
കാള കുറച്ച് വെഷൊക്കെ ഇതൊക്കെ പോലൊക്കെയ. എന്ത് ചെയ്യാനാ പിള്ളേരൊക്കെയല്ലേ മാറുവായിരിക്കാം. പ്പങ്ങന പിള്ളേരന്നും വലിയ ഇവര് വലിപ്പൊന്നും നല്ലതാ അതൊക്കെ നല്ലതാ പിള്ളോരൊക്കെ ആൺ പിള്ളാര ഇപ്പഴത്തെ കാലത്തന്ന് പറഞ്ഞ പെണ്ണെന്നോ ആണെന്നോ ഇല്ല മോള എനി എനിക്ക് രണ്ട് ആൺ പിള്ളേരല്ലേ അപ്പോ ഞാൻ അവരോട് പറയും നിങ്ങള് കല്യാണം കഴിച്ചു കൊണ്ട് വരുന്ന കൊച്ചിനെ നമ്മുടെ മോളെ പ്പോലെ നമ്മള് കാണും നമ്മുടെ ഇപ്പ അവരെ വഴക്ക് പറഞ്ഞേല് അവരെ വഴക്ക് പറഞ്ഞാല് ഈ വരുന്ന പിള്ളേരെ വഴക്ക് ക്ക് പറയല്ല് എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതാ കേട്ടോ ട്ടൊ ഞാന് ഇനിയും വഴക്ക് മാറോന്ന് എനിക്കറിയത്തില്ല കാര്യം നമ്മൾ ല്ല ഒരു കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ചെല്ലുമ്പോ നമ്മളൊരു പുതിയ വ്യക്തിയായി അല്ലേ ആ ഒരു സാഹചര്യമായിട്ട് പിടിച്ചു പറിച്ചു കൊണ്ട് വെക്കുന്ന ആ പിള്ളാരെ
വ്യത്യാസണ്ടാവും ഇപ്പോ അവർക്കാണെങ്കിൽ അവര് വീട് വിട്ട് വന്നേക്കണ അല്ലേ
ആ അവരെ സ്നേഹിക്കണം നമ്മള് ഞാൻ കണ്ട ഒരു കാര്യം അത് അവരിപ്പോ എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും മക്കളെ അവരെ സ്നേഹത്തോടു കൂടി ഒന്ന് ഉപദേശിച്ച് കഴിഞ്ഞാൽ ഏത് കൊച്ചുങ്ങളും എത്ര വലിയ മൂഷാട്ടപ്പിള്ളാരാണെങ്കിലും അത് അക്സെപ്റ്റ് റ്റ് ചെയ്യും ഇല്ലെ അല്ലേ പിന്നെ അക്സപ്റ്റ് ചെയ്യാത്ത പിള്ളര് എന്ന് പറഞ്ഞാ അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം കാണും സാധാരണ നോർമലി ഉള്ളൊരു കൊച്ച് ഇപ്പോ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ച് നമ്മുടെ മോൻ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് അവരോട് നമ്മളൊരു സ്നേഹമായിട്ടൊന്ന് ഇടപെ ട്ട് കഴിഞ്ഞാൽ ഒരു പ്ര വില്യ പ്രശ്നങ്ങൾ വരത്തില്ല
ക്കുന്ന ആണെങ്കി അതൊന്നും നടക്കില്ല
ന്നും നടക്കത്തില്ല അല്ല
ആഹ്
അങ്ങനെ സാധാരണ രീതിയിലുള്ള ഞാന് എന്റെ മക്കളോട് പറയും ഞാൻ എന്റെ വരുന്ന മരുമക്കളെ ആ സ്വന്തം മക്കളെപ്പോലും കാണണം ഇല്ലേ നമ്മളെ നമ്മടെ മക്കളെക്കാളും അവരെ സ്നേഹിക്കണം എന്നെങ്കിലേ നമ്മുക്ക് ഒരു വില നമ്മുക്കും വിലയുണ്ടാവ
നമുക്കും വിലയുണ്ടാവുള്ളൂ
ത്തുള്ളു മോനെ അതോ അതോ അതൊരു സൈക്കോളജിക്കൽ ഒരു ഫാക്റ്റാ സത്യത്തില്
നമ്മളങ്ങട്ട് കൊടുത്ത നമുക്ക് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്
ആഹ് അതെ അതെ അതെ അങ്ങനെ കൊടുക്കണം നമ്മള് മറ്റുള്ളവ എനിക്ക് പെൺ പിള്ളേരില്ലാത്തത് കൊണ്ടായിരി ക്കാം എനിക്കങ്ങനെ തോന്നുന്നത് ആ ആ അത് ഏത് മോനെ ഏത് റിലേഷൻ ആണേലും അങ്ങനെയാ ഹസ്ബൻന്റ് ആൻഡ് വൈഫ് ആണേലും അത് തന്നെയാ നമ്മള് പെൺ പെണ്ണാണോ അല്ലേ അവൾ എന്റെ അധീനതേക്കണം അതല്ല ഹസ്ബന്റും ഭാര്യേം കൊടുക്കണം ഭാര്യക്ക് ഹസ്ബന്റ് ഹസ്ബന്റും കൊടുക്കണം റെസ്പെക്ട്
ആഹ് അതെ വാല്യൂ കൊടുത്താൽ മാത്രേ ആഹ് ആ ഒരു വല്യൂ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലെ ഏത് റിലേഷൻ ആയാലും മുന്നോട്ട് പോവുള്ളു അതന്നെ
പിന്നെ അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മള് എന്നാ ശരി മോളെ ഓക്കെ എന്നാ